ഹലോ
ഹലോ
ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം
നല്ല വിശേഷം
ഉം എന്താ പണി ഒറങ്ങേ
ഉം ഉറങ്ങണന്നുല്ല ചെറിയ കുഞ്ഞുണ്ട് അയിന്നെ തൊട്ടില്ലാട്ട
ഓഹ്
ഭക്ഷണം ഒക്കെ കഴിച്ചോ
ഓഹ് ഭക്ഷണം കഴിച്ചു
ഉം എന്താ ഭക്ഷണത്തിന്
ഇന്ന് മുരിങ്ങാ മുരിങ്ങാ താളിപ്പേന്നു.
ആഹ്
പപ്പടം പൊര്ച്ചതും
ഉം
ഇങ്ങളെ എന്തോടെ മഴണ്ടോ? വടെ മഴ വര്ന്ന്ണ്ട്.
ഉം ഓട് വീടായിട്ട് ഒക്കെ ചോരാണ്. പയേ വീടാണ് ഉം മക്കളൊക്കെ വരാതായി ഉം മക്കളൊക്കെ വരാ തായി ഉം മയ അപ്പോക്ക്ന് ചോർ ന്നാ മത്യേനി.
അഹ് ആഹ് കുട്ട്യാളെ എങ്ങനെ പോയിക്കൊണ്ടര്ന്നോ അതോ? ഒറ്റക്ക് വരോ? കൊണ്ടര്ന്നോ? ഓഹ്
ഉം.
വണ്ടീ പോണോ. അതോ നട്ന്ന് വരാനുള്ളൂ?
നട്ന്ന് വരാനൊള്ളു.
എന്താണ്ട് നല്ല മഴായിരിക്കുംല്ലേ?
ഉം നല്ല മഴേ
എന്തെനാശം ഇവിടെ മഴ വന്നോണ്ട്ക്ക്ണ്ട്. പെയ്തിട്ട്ല്ല
ഉം കൊറേ കൃഷികള ആഹ് കൃഷികള് ഇണ്ടായിരുന്നു. ഒക്കെ നല്ല മഴായിട്ട് ഒക്കെ നാശായി.
ഓഹ്
ചെടികളും ഉണ്ട മത്തന്ണ്ട്, പയറ്ണ്ട്, വെണ്ടിണ്ട്.
ഓഹ് അതൊക്കെ കാറ്റട്ച്ച് നാസായിക്കാണുല്ലേ?
ഉം
ഇനി എന്താ മക്കള് സ്കൂൾട്ട് വരുമ്പോനെന്തെ ചായക്ക് എന്ത് കടിയൊക്കെ ഇണ്ടാക്കലാണോ വീട്ട്ല്?
ഉം ഇണ്ടാക്കും ചെയ്യും. കൊണ്ടരും ചെയ്യും. ഉം. ഇങ്ങളെ മക്കളെ എപ്പള വര?
ഇവടെ നാലര അഞ്ച് മണിയാവും വരാ
ആഹ്
സ്കൂൾ വണ്ടിയിലാണ്. അപ്പൊ സ്കൂൾ വണ്ടി എത്തുമ്പോക്ക്ന് അഞ്ച് മണിയൊക്കെ ആകും.
ഉം നമ്മളെ കാലക്കെണ്ടോർമ വരലേ ഉം.
നമ്മളൊക്കെ സ്കൂൾന്ന് ഏത് ദൂരായാലും നട്ന്ന് പോന്നിര്ന്നല്ലോ. ആരും കൊണ്ടുവരാ കൊണ്ട്രാനുല്ല. ഒറ്റക്ക് പോരും. മഴിം കൊണ്ട്. ചൂടാനൊരു കൊട പോലും ണ്ടാവില്ല ചെൽപ്പം
ഉം ഉം പുതിയ യൂനിഫോമും നനഞ്ഞ് ഉം. അതെ. ഭർത്താവൊക്കെ പണിക്ക് പോയിനോ ഹലോ അതേ
ബുദ്ധിമുട്ടാവൂലെ ഇവിടെ പ്രശ്നം ഇവിടെ മഴ വന്നോണ്ടിക്കണൊള്ളു പെയ്തട്ടില്ല.
ആഹ്
ഉം പിന്നെ ഇവിടെ പറഞ്ഞ ചെരിവ് പ്രദേശാണ് അപ്പം കാറ്റ് അടിച്ചാ നല്ല കാറ്റായിരിക്കും ഇവിടെ. ചെരിഞ്ഞ പ്രദേശായതോണ്ടേ.
ഉം മരങ്ങളൊക്കെണ്ടോ
ഓഹ് മരങ്ങളൊക്കെണ്ട്.
ഉം
ഈ ഡബ്ബറിന്റെ ഒര്
ആഹ് പേടിയാവൂലേ കാറ്റക്ക അടിക്കുമ്പൊ
ഉം ഇവിടെ സൈഡിലൊക്കെ പാടങ്ങളും പിന്നെ റോഡ് അല്ലാതെ വല്ല്യ ബുദ്ധിമുട്ടൊന്നുല്ല ഉം പുട്ടൊക്കെ കഴിച്ചോ ഉം ഉം അതെ